ഹലോ
ആഹ കേക്കുന്നുണ്ടോ
ഓഹ് കേൾക്കുന്നുണ്ട് എന്താണ്
ആ ഓ സുഗാണ്
ന്ത്‌ ഫുഡൊക്കെ കയിച്ചോ
ഫുഡ് കയിച്ച്ന് നല്ല ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി നല്ല ചിക്കൻ കടായി ഇണ്ടായിന്
ഓ ഡയറ്റ് ഡയറ്റ്ആണോ
ഡയറ്റ് ഒന്നല്ല ഒരു കടായി ഇണ്ടായപ്പം ചപ്പാത്തിക്കൊരു പൂതി അപ്പങ്ങനെ മ്മാനോട് പറഞ്ഞ് ഇമ്മ അങ്ങനെ കൊഴച്ചെന്ന് ഞൻണ്ടാക്കിയും ചെയ്ത് ഇല്ലല്ല എന്നൊന്നും കഴിക്കൂല
ആഹ ഞങ്ങളിവ്ടെ ങ്ങനെ സാദാ ചോറന്നെ ചപ്പാ ആഹ് ഇവടിം ചപ്പാത്തി നിർബന്ധം ഒന്നുമല്ല അതെ അയിക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലെങ്കി പിന്നെ
ഉം അങ്ങനെ
അതെ നല്ലത് നല്ലത് ന്തായാലും ചപ്പാത്തി കഴിക്കണെന്നെണ്
ആ അതെ ഫുഡ് കാര്യങ്ങളൊക്കെ ആ ഇന്ന് അതേപോലെ നേരത്തെ കയ്ച്ചീണ് ആ ഇവിടെ ങ്ങനെ നേരത്തെ
നേര്ത്തെ കയ്ക്കോ നേര്ത്തെ കയ്ക്കുന്ന ശീലൊക്കെ ണ്ടോ
ആ റേഞ്ച് ഇഷ്യു ഉണ്ടോന്ന്ണ് ഇപ്പൊ ക്ലിയറാണോ ആ ഇപ്പൊ കേക്ക്ണ്ട് ഇപ്പ കേക്ക്ണ്ട് പറഞ്ഞോ
നേരത്തെ കയ്ക്കുന്ന ശീലണ്ടോ ചോയ്ക്ക
ഇല്ലല്ല ഇവിടെ ഇപ്പച്ചി നേരത്തെ കയ്ക്കും ഞങ്ങളോടൊക്കെ പറിം നേരത്തെ കയ്ച്ചു കെടക്കണം കിടക്കണം എന്നുള്ളത് പക്ഷെ ഞങ്ങള് കഴിക്കുമ്പോത്തന് നേരം വൈകിയേ ആ അവിടെ താത്തമാരും അനത്തി ആളും ഒക്കെ ഉണ്ട് അപ്പൊ വർത്താനം പ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ കഴിക്കാ നാകുമ്പോത്തിന് പത്ത് മണി പതിനൊന്ന് മണി.
അതെ നമ്മ നമ്മൾ ശെരിക്കു എട്ട് എട്ട് മണിന്റെ മു ഇല്ല ഇവിടെ അതുപോലെ തന്നെ ഹസ്സ് അങ്കില് കൊറേ ടൈംമാകും പിന്നെ മക്കളായാലും നേരത്തെ കഴിക്കൊന്നില്ല കുറച്ച് മുന്നേ ഡയറ്റൊക്കെ എടുത്തീനി അപ്പൊ കൊറച്ച് ഒര് ആറ് മണി ആറരക്കൊക്കെ കഴിച്ചു.
അതാണ് ഈ നേരത്തെ കഴിച്ചാ നമ്മള് കിടക്കുമ്പോത്തിന് ദഹനം റെഡി ആവും ഇത് നമ്മള് ഫുഡ് കഴിച്ചു നേരാണ്ട് കിടക്കുമ്പേ
ആ ശെരിക്ക് അങ്ങനെയാണ് വേ വേണ്ടിയത് ഞാന് കൊ കൊറച്ച് വെയ് വെയ് മറ്റുള്ള ആളാണോ അപ്പൊ ഞാന് കൊറച്ചൊക്കെ മുന്നേ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചീന ഇപ്പൊ അതൊന്നന്ന് നോക്ക ഒന്ന് കൊറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ അതൊന്നുല്ല ഇപ്പ അതൊ പയേ പോലെ തന്നെയിണ് കൊറച്ച് ദിവസൊക്കെ വലിയ രീതിയിലൊക്കെ നിന്നിനി. ഷുഗർ ഒക്കെ കട്ട് ചെയ്ത് അങ്ങനെ ക്കെ നിന്നീനി ഇപ്പ അതൊന്നുംല്ല ആ ആ
തും ഇതേപോലെ മുഖത്തൊക്കെ ഇങ്ങനെ കുരു വരും അതിന്റേഷം ചോയി നല്ല തൊ ഷുഗറായിട്ടൊക്കെ അത് ന്നാഎഫക്റ്റീവുന്നുണ്ട്. ഷുഗർ കട്ട് ചെയ്താല് ബോഡിക്ക് നല്ലതാ അപ്പൊ ഈ നടിമാരും ആ അതെ. നടിമാരും നടന്മാരും ഒക്കെ ഓര് പറയണേക്കാലോ ഷുഗർ യൂസ് ചെയ്യൂ ല്ല ഇതാക്കുലന്നുള്ളത്. അതൊക്കെ ബോടിക്ക് നല്ലതാണ്. ആ അ അതെ വെള്ളം കുടിച്ചോടുക്ക ഫ്രൂട്ട്സ് കഴിക്ക.
ആ ഫ്രൂട്ട്സ് ഒക്കെ നമ്മള് അരി ഭക്ഷണ ഒഴിവാക്കണത്
ആ സത്യ അതാണ് ഈ ചപ്പാത്തി കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിച്ചാലേ
ഒരു നേരം അരിഭക്ഷണം ആക്കോല് രാവിലെ ആയാലും പിന്നെ അതുപോലെ വെ ആ വിറ്റാമിൻ ഡി അതുപോലെക്കെണ്ടല്ലോ.
ആ ഈ വൈറ്റമിൻ ഡി അതിന്നാണ് നമുക്ക് ഈ മടി കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ വെയിലും കൊള്ളണി ല്ലഅതേപോലെ അയിനനുസരിച്ച് ആ ഈ നമുക്ക് ഈ ബെഡ്ന്ന് നീക്കാനേ തോന്നൂല ആ
ആ അതെ എനിക്ക് നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോ അതിന്റെ കുറവാണ്ന്ന്റഞ്ഞ് അപ്പം അയിന്റെ ശേഷം കൊറെയൊക്കെ ശ്രദ്ധിക്കലോടുത്തി. അതെ അതെ ഏ വൈറ്റമിൻ ഡി ഒന്നും അധികം ആരും ടെസ്റ്റ് ചെയ്യൂല
ആ നമുക്ക് അതിനെ കുറിച്ച് വല്യ അറിവില്ല്യല്ലോ. ആ ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞ കേക്കാ വൈറ്റമിൻ ഡി മ് അതെ വൈറ്റമിൻ ഡിന്റെ കുറവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഉം അതാണ് അപ്പൊ നമ്മള് വേറെല്ല ഇതിന്റെ മുന്നേ ഒന്നയി ഇപ്പം പിന്നെ കൊറച്ചൊക്കെ കേൾക്കണേനൊണ്ട് അതൊണ്ടാണ് മടി കാര്യങ്ങള് നമുക്ക് മന
ആ അതെ അതന്നെ. ഞാനിപ്പോ മുപ്പത് ഇൻക്കിപ്പോ മുപ്പത് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഞാനിപ്പോ കുറച്ചായിട്ട് അതൊക്കെടെസ്റ്റ് ചെയ്തിനി അപ്പൊ അയിന്റെ കൊറവ് കാണാണ്ട്. ആ എനിക്ക് പന്ത്രണ്ടേ ഉള്ളേനി
പന്ത്രണ്ടോ ല്ലേ അതോ
ഞമ്മക്ക് ഇരു ആ ഞമ്മക്ക് ഇരുപത്തിൻ്റെ മുക ക്ക് വേണം മീന് അൻപതിന്റെ ഇരുപതിന്റെ മുകൾക്ക് എന്തായാലും വേണം ആ ഇരുപ ഇരുപതിന്റെ താ താഴെ ണെങ്കിൽ നല്ല ഇ സൂര്യപ്രകാശം കൊള്ളാ നമ്മളെ രാവിലത്തെ ഒരു പത്ത് മണി ആ ഒരു ടൈമിലൊക്കെ ഉള്ള സൂര്യപ്രകാശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആസൂര്യപ്രകാശ് പിന്നെ അതിനുള്ളരു ടാബ്ലറ്റ് തിന്ന പിന്നെ ഫുഡ് കോഴിമുട്ട കഴിക്കുക അങ്ങനെ പല കുറച്ച് ഫുഡ് പാല് കഴിക്ക അങ്ങനെയൊക്കെ പറ ആആ മുട്ട ന മുട്ട നല്ല പിന്നെ ഡെയലി കഴിക്കണന്നാ പറഞ്ഞെ അ അയിലുണ്ട് അതിൽ പിന്നെ ആ പിന്നെ എന്താ കൂ കൂണോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊ ആ അതിലൊക്കെ ഉണ്ട്ന്ന് പറഞ്ഞെ ആ മീനുകൾ നമ്മളെ മത്തി അങ്ങനത്തെ മീനുകൾ മറ്റേ കഷ്ണ മീനൊന്ന അല്ലാത്ത പിന്നെ മത്തി ചെറിയ ചെറിയ മീനുകൾുണ്ടല്ലോ ആ രീതിയിലുള്ള ആ
ല്ലെ അവിടെ കൂണൊക്കെ ഉണ്ടാവോ വീട്ടില് മഴൊക്കെ പെയ്യുമ്പോ
ഇല്ലല്ല ഇവിടെല്ല പണ്ടൊക്കെ ഉണ്ടായിനി എന്റെ വീട്ടിന്റെ അടുത്തൊക്കെ അവിടെ തൊടിയിലൊക്കെ ഉണ്ടായിനി ഇപ്പൊ ഇവിടെ ഇവിടെ ന്ന ഞാൻ കണ്ടിയില്ല ഇ കൊറോയി അങ്ങനത്തെ കൂണൊക്കെണ്ട് ഇപ്പൊ വാങ്ങല്
ആവാങ്ങ ഞാൻ അപ്പൊ ഇന്നലെ മിന മിനിയാന്നൊന്ന് വാങ്ങീന് ഞാൻ കൂണ് മഞ്ചേരി പോയപ്പോ ഞാൻ എഴുപത് രൂപയ്ക്ക് അങ്ങനെ വാങ്ങി എന്നട്ട് വിടമ്മചിഉണ്ടാക്കിയന്നനെ ഞാന് ഇതിന്റെ മുന്ന ഒന്ന് വാങ്ങന് അത് നല്ല രസൊന്ന അത് മറ്റേ ഒരു തരി തരി ഒക്കെള്ള അങ്ങനെ ഗൂണുണ്ടല്ലോ അതുപോലെ തന്നെ പക്ഷെ ഇപ്ര ആാവശ്യം വാങ്ങിയത് ഈ മറ്റേ എന്താ വൈക്കോലൊക്കെ ഇതാക്കിട്ട് ഒരു കൂൺ ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെയ ആ അത്ണ്ടാക്കിട്ട് വലിയൊരു ടേസ്റ്റ ആയിട്ട് തോന്നുന്നില്ല മറ്റ നല്ല
ഞാനായിനിക്ക് ചെറുതായന്ന് ഞങ്ങളെ തൊടിയിലൊക്കെ ഉണ്ടാവും ണ്ടായി അതെന്തതു നമ്മളെ ചിക്കൻ വെച്ച് ആ ഒരു ടസ്റ്റ് നല്ല ടേസ്റ്റ്ന്അത് എനിക്ക് ആ എനക്ക് ഇപ്പളും അതിന്റെ ഒരു ഓർമ്മങ്ങനെണ്ട് ആ അന്നൊക്കെ തൊടില് നല്ല ഇപ്പൊ അങ്ങനെ ഇപ്പ എന്താവാ അങ്ങനൊന്നും തൊടിയിലൊന്നും കാണാത്ത അതെന്താണ ആവട്ടോ
ആ മലയിന്നൊക്കെ പോയി ഇപ്പോ വീടായി കാര്യങ്ങളയി പണ്ടൊക്കെ ഇങ്ങനൊക്കെ പറയണ്ടുന്നല്ലോ ഒച്ചണ്ടാക്കരുത് ആ
ആ അതെ
പണ്ട് ശബ്ദം ഉണ്ടാക്കാതെ പോയി ആ കൂണ് പറിക്കാ അങ്ങനെ ആ ആ പണ്ട് ഞങ്ങളെവട് നല്ലോണം ഞങ്ങള അവിടെ അതേപോലെ ഒരു മലപ്രദേശം അപ്പം എന്താ ഫസ്റ്റ് മഴ ഇടിവെട്ടി ആ മഴ പെയ്യുമ്പോ ഞങ്ങൾ മലക്ക് കേറി പോയി അത് പറിക്കലും ഇന്താക്കല്ലൊക്കെ ഉണ്ട ഇപ്പം ഇപ്പൊ അതൊന്നുമല്ല ആ ഇവിടെ റബ്ബർ ക വാപ്പക്ക് റബ്ബറിന്റെ ബിസിനസ്സ് കാര്യങ്ങള
അപ്പൊ ആ ഇതൊക്കെ ഇണ്ടാവിടെ റബ്ബർ വന്നൊരു പ്രാണിയൊക്കെ ഇണ്ടാവലല്ലേ
ആ മറ്റേ ഇത് കോട്ടര ഓ ഞങ്ങ ഇവിടെ കോട്ടരുമ എന്നാ പറയാ ആ ഒരു കറുപ്പ് സാധനം പണ്ട് ഞങ്ങൾക്ക് ഓട് വീടന് അവിട്ട മൊത്തം ഈ കൂട്ടരുമാ വന്നു വന്നു അതായത് നമ്മക്ക് ഈ ചോമാരെ കാണുല ആ ആ പണ്ട് ഓടിട്ട് വീട്ടിൽ ആ നമുക്ക് ഈ ചുമര് കാണൂല
ആണോ
കോട്ടരു മന്നയാണെ കൂട്ടിയിട്ടിട്ട് കത്തിരിവായിച്ചാ ക്കെ ചാക്കിലൊക്ക ആക്കി എവിടേലും കൊണ്ട് ഇട്ടവിടുന്ന് കത്തിക്കും ഭയങ്ക
അയിന് മാത്രൊക്കെ ഇണ്ടാവുവോ?
ആ നെറച്ച് നാന്നാ ഓ പണ്ട് താത് താക്കൊക്കെ ചെറിയെ കുട്ട് കുട്ടീന്റായിത് ഇന്നിട്ട് കുട്ടീന്റെ അതായത് മൂക്ക്ക്കും കണ്ണുക്കും ചെവീന്റുള്ളുക്കൊക്കെ കേറിട്ട് നമുക്ക് ടെൻഷനാ അത്
പക്ഷെ അത് ഇങ്ങനെ വേദനണ്ട് നമുക്ക് ആ അബ നമ്മളെ ഇങ്ങനെ കെടക്കല്ലേ അതായത്
അത് ആഹ കെടക്കാനൊക്കെ അതായത് നമ്മടെ ചെവിക്കൊന്നും പോയാ നമ്മള് ഒറങ്ങുമ്പോ അറിയില്ലല്ലോ അപ്പാ ചെവീക്ക് കേറിയാലും വേദന വേദനന ചെവീന്റ ഉള്ളൊക്കെ കേറിയേന്റെ ശേഷൊരു കടച്ചിൽ പോയൊക്കെ ഇണ്ടാവും
ആ ആ വല്യ പ്രശ് നല്ലേ എന്നാലും അത് കാണുമ്പോ ഒരു അറപ്പ് ഒരു ഇതാണല്ലേ അമ്മക്ക്
ഫുഡ്‌‌ ഒന്നും കഴിക്കാൻ തോന്നു
ആ അതെ ഈ ഓട് ആ അതെ കൂടിങ്ങ് ട്ട് നിക്കുമ്പോ അത് ഈ ഓ ണ്ടാവുമ്പൊള്ള പ്രശ്നാണത് ഇപ്പോവാ വർപ്പായോണ്ട് പിന്ന അത്ര ഇണ്ടാവില്ലായിരിക്കുമ്പോ വേറൊരു വേറെ വീടെടുത്തേ
അയിനൊരാ പ്രശ്നം ഇല്ല ആ വേറെ വീട് അതില് നിക്കാൻ കഴിയൂല്ല അതിനും മാത്രം ഉണ്ടാവും ഭയങ്കര ഗതികേടായിനി എന്നിട്ട് ഇപ്പം പിന്നെ നല്ല വീടൊക്കെ എടുത്ത് അങ്ങനെ ഇതാക്കിനെ
മുറ്റത്ത്
ആഹ മുറ്റത്തുവുണ്ട് നമുക്ക് മുറ്റത്തിലും ഉണ്ട് എന്താ മലക്കും നമ്മളിതൊരു മല ഏരിയയാണല്ലോ അപ്പം മുറ്റത്തിലും മലേലൊക്കെ ആയിട്ട്
അങ്ങനുണ്ടല്ലേ?
ട്ട് ഇപ്പൊ ഈ വീടായി ബാക്കിലാ പണ്ടത്തെ വീടുണ്ട് അപ്പ അതി അവിടന്നെ നമ്മളൊരു ലൈറ്റ് ഇട്ടേച്ചാല് ഇവരൊക്കെ അങ്ങട്ട് പോയിക്കോളും പുതിയ വീ
ആ ലൈറ്റ് ലൈറ്റൊക്കെ ഓഫ് ആക്കി നമ്മട മൊബൈൽ വെളിച്ചത്തിലൊക്കെ വരൂല്ലേ ഉള്ളിലോട്ടൊക്കെ റൂമി ലോട്ടൊക്കെ മൊബൈലൊക്കെ നമ്മള് കത്തിക്കു
ക്കാല് മൊബൈല് കളിച്ചുമ്പ ആ ലൈറ്റും തേടി അയിറ്റങ്ങള് വെരും എന്നിട്ട് ആ ഫോണിന്റ അവിടെ ഇങ്ങനെ ഇതാക്കി ഭയങ്കര പണ്ട് ആഹ അതേ ആയിറ്റങ്ങള് എന്നിട്ട് എന്താ മണ്ണണോക്കെ ഒഴിച്ച് ത് അങ്ങന ഇതാക്കലൊക്ക ഉണ്ടായ്ന് ഒഴിവാ ക്കലും ണ്ടാക്കലൊക്കെ ചൂട്ടെടുത്ത് അടിച്ച് ആ ഇല്ലല്ലാ പെ ആ അതേ പട് പെട്ടെന്ന് ചാവൂല ഭയങ്കരെ അങ്ങനെ നടന്നോണ്ട് ഒരുമിച്ച് ആ കൂട്ടത്തോട അങ്ങനെ നടക്കും അപ്പ നമക്ക് കാണുമ്പോ ഭയങ്കര ഗതിയേടെയ്ക്കാരം അടുത്ത വീട്ടില് വൽ ഇണ്ടാവും പക്ഷെ നമ്മള വീടിന്റെ അത്ര ഇണ്ടാവില്ലേയ്ന്ന് അന്നൊക്കെ ഓൽക്കൊക്കെ ഇതേപോലെ വാർപ്പ് വീടൊക്കെ ആയേനേ നമ്മൾടേയിന് അന്ന് ഓടുംവീടായിട്ടുണ്ടായിന്നിത് എന്നിട്ട് ആ
കണ്ടും ഒരു സ്ഥലത്ത് അനെ ഭയങ്കരായിട്ട് നെറഞ്ഞ് കെടക്ക്ന്നെ പകല് പിന്നെ എന്താ ഇവരാവുന്നേന്നെന്നെ അറിയീല്ലല്ലേ നമുക്ക് പകല് ഇവരൊന്നും കാണൂലല്ലോ അപ്പളാണീ ഓടുമ്മലൊക്കെ ഇങ്ങനെ ശ്രദ് ആ ശ്രദ്ധിച്ചാല് ഓടുമ്മലൊക്കെ ഇങ്ങനെ കാണാ
ആഹ് പിന്നെ രാത്രി ആവുമ്പളാണ് ഒന്നായിട്ട് കൂടിയിരി ക്ക അതിലാണ് അമ്മക്ക് ആകെ ഷോക്കാവ ഇത്ര തോനെ ഉണ്ടായിന്യോന്ന്
ആഹ് അത് പറിണേക്ക ലൈറ്റൊക്കെ ഓഫാക്കി നിക്കലാണ്ന്നൊക്കെ പറഞ്ഞേട്ടീന്ന്
ഇപ്പ നമ്മക്ക് എത്രേം നല്ലെ ലൈറ്റും ഓഫാക്കി ഫോണൊന്നും യൂസെയ്യാതെ നിക്കണേനൊരു ലിമിറ്റ്ണ്ടാവല്ലോ
ആഹ് ഈ റബ്ബറിണ്ടായ അങ്ങൻത്തൊക്കൊരു പ്രശ്നങ്ങള്ണ്ടാവും അല്ലെപിന്നെ കൊറച്ച് ദൂ പൂരേക്കണാൻ പോണം മുറ്റത്തൊന്നും ഇല്ലാതൊക്കെ മുറ്റത്തൊക്കെ ഒണ്ടായാല് അധികം പ്രശ്നാണ്
ഉം പിന്നെ എന്തെന്നാല് എന്നാ ശെരി എന്നാ
ആ ന്നാ
ആ ഓക്കെ